ഹലോ കേക്കാവോ
ആഹ്
കൊറെ ദെവസം ആയല്ലോ വിളിച്ചിട്ട് എവിടാരുന്ന്
ഞാൻ തെന്മല വരെ പോയിരുന്ന് ഫാമിലി ആയിട്ട് ടൂറിന് പോയി
ആഹ് എത്ര ദിവസത്തെ ടൂറ്
ഒരു ദിവസത്തെ
ഒരു ദിവസത്തേക്കായിട്ടൊ
ആഹ് രാവിലെ പോയിട്ട് വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി
രാത്രി തിരിച്ച് വന്നു ആഹ്
തെന്മല ഡാം ആഹ്
ആഹ്
ചെന്തുരിണി ഫോറസ്റ്റ് ട്രക്കിങ് അങ്ങനെയൊക്കെ
ഓഹ് എങ്ങനെ ഒണ്ടാരുന്നു
നല്ലായിരുന്നു അടിപൊളിയായിരുന്നു ഒരു ഫ്രഷ്നെസ്സ് ഫീലെയ്തു
ഓ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നോ അൽ ഏഹ്
ആഹ് അത്യാവശ്യം മഴയൊക്കെ ഒണ്ടായിരുന്നു
ആഹ് ഫുഡ് നിങ്ങള് കൊണ്ടു പോയൊ അതോ പൊറത്തിന്ന് വാ ങ്ങിച്ചോ
ഫുഡ് കൊണ്ടു പോയതാ പൊറത്തിന്ന് അങ്ങനെ ഒന്നും വാങ്ങില്ല പിന്നെ ഫോറസ്റ്റിലോട്ട് കേറുമ്പ ഈ പ്ലാസ്റ്റിക്ക് ഒന്നും പാടില്ലല്ലോ അതുവല്ല അവിടന്നാരുന്ന് ഞങ്ങ ക്ക് ഉച്ചക്കിൽത്തെ ആഹാരൊക്കെ അവിടന്നാരുന്ന്
ഓ അങ്ങനെ ആഹ് ആഹ് അങ്ങനെ രാത്രിയായി വന്നപ്പൊ എല്ലാരും വീട്ടിന്ന് പോയി
എല്ലാരും പോയി
ആഹ്
അടിപൊളിയായിരുന്നു
ബഹളം ഒന്നും ഇല്ലായിരുന്നു
എ
കേൾക്കുന്നില്ല
ഹലോ ഇപ്പൊ കേൾക്കാവോ
ഇപ്പൊ കേക്കാം
സാധാരണ അങ്ങനെല്ലല്ലോ ടൂറൊക്കെ പോകുമ്പോ ബഹളവും പാട്ടൊക്കെ ആണല്ലോ
അല്ല അങ്ങോട്ട് പോയപ്പം ബഹളൊക്കെ ആയിരുന്നു പിന്നെ അവിടെ ചെന്ന് അവിടെ ഗൈഡ് ഉണ്ടല്ലോ ഫോറസ്റ്റിലോട്ടൊക്കെ കേയറുമ്പോ അപ്പോൊ നമുക്ക് അവിടെ ബഹളം വെക്കാനൊന്നും പറ്റ പത്തില്ലോ ഓർ പറയുന്ന കേക്കണല്ലോ നല്ലായിരുന്നു ഞങ്ങന ഒന്നുമ ഇല്ല
ഉം സാധാരണ പോകുന്നവരൊക്കെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ഒടുക
അങ്ങനൊന്നുല്ല അങ്ങനെയൊന്നു ഇല്ല അവിടെ നമുക്ക് സേഫ് ആയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ അവിടെ പറ്റും
ഉം അല്ല നമ്മള് ഫുഡ് ഒക്കെ പോംപളേ ഡാമ് കാണാൻ നമ്മൾ കേറി പോത്തില്ലേ
ആഹ്
അവിടന്ന് അങ്ങോട്ട് പോകുമ്പോ അവിട സെയ്ഡൊക്കെ കൊരകന്മാരൊക്കെ ഇരിക്കുന്നു കണ്ടിട്ടില്ലേ
വലിയ ശല്യമൊന്നും ഇല്ലായിുന്ന പാവം പിടിച്ച് ഉറങ്ങും പോലായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിർന്നു ഒന്നും ചെയ്തില്ല
ആഹ് പിന്നെ വെള്ളക്കെ ഉണ്ടായിരുന്നു നിങ്ങള്ൾ വന്നപ്പോ ഡാമ് തുറന്നു വിട്ടിരുന്നതണ വള്ളപൊക്കൊണ്ടിരുന്നതണോ
ഡാമൊന്നും തുറന്നിട്ടൊന്നുല്ല പക്ഷെ നല്ല വെള്ളം കൂടി കെടക്കാണി പ്പൊ ഞ അവിടെ തന്നെ ബോട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് അതും പോയി
ആഹ് അതും പോയി പിന്നെ ഈ മ്മ് മൃഗങ്ങളുടെ അസ്ഥി കൂടൊക്കെ കണ്ട് ആഹ് അല്ല ഡാമിന്റെ സൈഡിലൊക്കെ ആയിട്ട്
ഓഹ് അങ്ങനെ അല്ല ഈ ബോട്ടിങ്ന് അല്ല ഈ ബോട്ടിങ്ങിന് പോകുമ്പോ എങ്ങനെ നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണോ അതോ
ആഹ് പൈസ കൊടുക്കണം
ഓ പ്രറയേകം കൊടുക്കണല്ലേ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അത ചോദിച്ച തെമ്മല പോയിട്ടുണ്ട് പക്ഷെ പക്ഷെ ബോട്ടിങ് പോയിട്ടില്ല അത ചോദിച്ച ആഹ് ഹ ആാ ഹാ ഇനി നിങ്ങൾ ഇനി നിങ്ങൾ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ?
ഇപ്പൊ ഇനിയില്ല ഇനി ഇപ്പഴ ഇല്ല ഇനി കൊറച്ചുകൂടെ സ കഴിഞ്ഞിട്ട്
ഓഹ് ഇനി ഇതിലും കൂടുതലാ ഇവിടെ ഞങ്ങല്ൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇണ്ട് പക്ഷെ ഒന്നും തീരുമാനയിട്ടില്ല എല്ലാവർക്കും എമോണ്ടിന്റെ പ്രശ്നം എമൗണ്ട് സെറ്റ് ആയെങ്കില അല്ലേ പാൻ പറ്റോ
ഞങ്ങളിന് ഗവി പോവാൻ പ്ലാൻ ചെയ്യുന്നു കെവി കെവി പത്തനംതിട്ട ഗേവി ഇങ്ങനെ പറഞ്ഞ് പക്ഷെ ഇപ്പഴേ ഇല്ല ഉടനെ ഇല്ല തിരിച്ചു വരാൻ നേരം ഇങ്ങനെ പറഞ് ഇനി നമക്ക് അവിടെ പോവാം
അ അവിടെ ഇപ്പ നമുക്ക് ബസ് ഉണ്ടല്ലോ ബസ്സില് പോവാലോ
ഓ അങ്
കെട്ടില
അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ വരുന്ന ടൂർ വൺ ഡേ
ആഹ് വൻ ഡേ
ഞങ്ങളവിടെ വിട്ടിക്ക്
വിളിക്കാ
ഞങ്ങളും വരാം നമ്മുക്ക് എല്ലാവര് നമ്മുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു വരാ ഞങ്ങളുടെഫുൾ ചെലവ് നിങ്ങള് നോക്കണം കുട്ടി
ആഹ് നോക്കാം നോക്കാം നോക്കാം
ശരി നമ്മുടെ മയ മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആവട്ട് വീട്ടിലെ പ്രശ്നങ്ങളും ദുരിതങ്ങളു ഒക്കെ അല്ലേ ഫാതിന്റെ കൂട്ടത്തിലുള്ള റിലാക്സ്
ഈ ട്രക്കിങ് ഒക്കെ നല്ലയാ
ഉം നിങ്ങള്പോയിട്ട് എന്തൊക്കെ വാങ്ങിച്ച്
പിന്നെ പ്രത്യേകിച്ചഅങ്ങനെ വാങ്ങിച്ചൊന്നുല്ല ഫുഡ് ക ഫുഡ് ഫുഡ് കഴിച്ചു ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ വാങ്ങി കഴിച്ചു പിന്നെ എൻജോയ് ചെയ്തു നല്ല രസായിരുന്നു
അങ്ങനെ ആഹ് ഹാ ഹാ ഹാ പോയിട്ട് വന്നു പിന്നെ ക്ഷീണം ഒറക്കൊക്കെ ആയിരുന്നു
ക്ഷീണൊക്കെ ആയിര്ന്ന് മാറി കൊഴപ്പല്ല
ആഹ്
ഇന്നിപ്പോ മഴയാണല്ലോ
എ
ഇപ്പൊ മഴയല്ലീ മഴ
ആ ആന്നാന്ന് മഴയാണ് മഴ ആയോണ്ടാ ഞങ്ങളും ടൂറൊക്കെ മാറ്റി വെച്ചേക്കുന്നത് അല്ലെങ്കി ഇപ്പൊ പുള്ളേർക്കൊക്കെ വെക്കേഷനെക്കെല്ലയോ ഇപ്പഴ ല്ലെ പുള്ളോരെയൊക്കെ കൊണ്ട് പാവാൻ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ ഇത് കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നാ പിള്ളേരെ കൊണ്ട് പോവാൻ പറ്റത്തില്ലല്ലോ
ഈ മാസം തീരാറായാല്ലോ സ്കൂള് തുറക്കാറായാല്ലോ
ആഹ് തുറക്കാറായി അതുകൊണ്ട് ഞങ്ങൾ ടൂറൊക്കെ കട്ടയ്‌ത് ഇനിതിന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ടൂർ പോകുന്നുള്ളൂ പോവാണെങ്കി ഞങ്ങള് വൺഡേ ടൂറൊന്നും പോന്നില്ല രണ്ട് മൂന്നുസം സ്റ്റേ നിക്കാനുള്ള ഒരു ടൂറിന്റെ പ്ലാനിംഗ് ആണ്
പിന്നെ എന്തൊക്കെയുണ്ട്
അഞ്ഞൂർ അഞ്ചുസം ടൂർ കേക്കാമോ ഹലോ
പോകെ
ഇപ്പ കേക്കാവോ
ഇപ്പൊ കേക്കാ
ഒരഞ്ചു ദിവസത്തെ ടൂറിന് പോകുന്നെങ്കിൽ നിങ്ങൾ വരുന്നോന്ന്
വരാം
ഉം നിങ്ങള് മാത്രം വന്നാ മതി ഒരാളെ കൊണ്ടോവാ ആഹ് ഞങ്ങള് പറയാം
ഷെയർട്ട്
പിന്നെ ആഹ് ഷയറിട്ട് പോവാ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വരാം
ഓക്കെ
പിന്നെ എന്തുവാ
കൊറെ ദിവസായില്ലേ വിളിച്ചിട്ട്
ആഹ് ഞാനും വിചാരിച്ച് എന്ത് പറ്റി വിളിക്കാഞ്ഞേ ഓഹ് ഇതിന്റെ തിരക്കൊക്കെ ആയിരുന്നു അന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ പക്ഷേ ഞാനത് ഓർത്തില്ല അതാ ഏഹ് പിന്നെ സ്റ്റാറ്റസൊന്നും നോക്കിയതുല്ല ഞാനും കൊറച്ച് തെരക്കോക്കെ ആയിപോയി
മഴെ
കൂ ആഹ് ഇവടെ മഴയാ ഭയങ്കര മഴ അവിടെ
ഇവിടെ ഇപ്പ വല്യ കുഴപ്പില്ല
ഉം ഇവടെ മഴ കാരണം പൊറത്തറങ്ങാൻ വയ്യ നല്ല വെയിൽ പോലുംല്ല ഞാനൊക്കെ തുണി കഴി ഒണങ്ങിട്ടില്ല നനഞ്ഞ് കെടക്കുവാ
ഇന്നലെ വൈകുന്നേരം ഇവിടെക്കെ നല്ല മഴയായിരുന്നു ഇന്ന് വലിയ കുഴപ്പൊല്ല
ആഹ് ഞങ്ങക്ക് പകലുണ്ടാരുന്നുമഴ നല്ല മഴയായിരുന്നു മഴയാ ആഹ് ഒരു ടെൻഷൻ ആയിരുന്നു
ഇവിടെ മഴ കാറ്റ്
ആഹ് കാ
ഹലോ ഹലോ ഹലോ
ഹലോ കേക്കാമോ കേക്കാവോ ആഹ് കേക്കാം കേക്കാം പിന്നെ
സ്കൂളൊക്കെ തുറന്നിട്ടിന് എന്താ
തീരുമാനിച്ച
കേട്ടില്ല
ഹലോ
ഹലോ കട്ടായി കട്ടായി പോവുന്നു
കഴിച്ചോ കഴിച്ചോ ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കയിച്ചു അവിടെയോ
കഴിച്ചൂ ഇവിടെ ഇരിക്കുന്നു റസ്റ്റ് എ
എന്താരുന്നു സ്പെഷ്യൽ
പിന്നെ
ഹെൽത്തി ഡയറ്റ് ഒക്കെ ഉണ്ടോ
കേട്ടില്ല
ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടോ
ആഹ് ഇങ്ങനെ നോക്കുന്നുണ്ട്
ജിമ്മിലൊക്കെ പോവുന്നുണ്ടോ
ഇല്ലാ ഞാനേ ഹ ഹലോ ഞാനേ വിളിക്കാവേ ഒരു കോൾ വരുന്നുണ്ടേ
ആഹ് ഓക്കെ